ഹലോ
ആ കേക്ക്ണില്ലേ
ന്നറയെ എന്ത്ണ്ട് വിശേഷം
എന്തൊക്കെ വിശേഷം ഇവടെ കൊഴപ്പൊന്നുല്ല അന്റെ
മഴക്കാർണ്ട് ചെർതായിട്ട് രാവിലെ നല്ല മഴ പെയ്ത്
ആ എന്താപ്പൊ ക്ലാസൊന്നുംല്ലല്ലോ എന്താ പരിവാടി
ക്ലാസൊന്നും ഇല്ല ഇപ്പം ന്ത ഫ്രഷായിട്ട് ഇപ്പ വെർതെ ഇങ്ങനെ ഇരിക്കാ
ഉം അല്ലജ് ന്തോ സ്കിന്നിന്റെ ഡോക്ട്റേ കാണിക്കണം ന്നർഞ്ഞിലേ അതെന്തായി
അതിന്റെ മൂക്കിൽല്ലേ ഒരു കറുത്തപ്പാട് കുത്ത് കുത്ത് കുത്ത് അപ്പൊ അതിനെ എത്ര നോക്കിട്ടും പോർണില്ല അപ്പൊ അത് നോക്കണം ന്ന്ണ്ട്
ന്തേലും നോക്കിയോ
എല്ലാം നോക്കി ഒന്നും ശെരിയാവ്ണില്ല എടീ ഒര് ജെല്ല്ണ്ട്
ആ ശുവർ ഹണി ആ സ്ക്രബ് അയിന്റെ കൂടെ മിക്സെയ്ത് സ്ക്രബയ്താ പോവും ന്നൊക്കെ ഞാൻ കേട്ടുക്ണേ എനിച്ചറിയില്ല കേട്ട്ക്ക്ണു ഇച്ചറീലട്ടോ ഇക്കെന്തായാലും അതില്ല
അ ഞാനത് ചെയ്തു അതെന്താെന്നറയോ തേക്ക ക്കുമ്പോ അപ്പൊ ഒരു മാറ്റം വരും പിന്നെ അത് മാറില്ല
ആൽ
അതെന്തന്നറിയില്ല പാരമ്പര്യം ഒന്നും എന്റെ അമ്മട്ത്തുണ്ട്
ആഹ് ചെല ചെലത് ജെറ്റിക്കായിട്ട്ണ്ടാവും അയമ്മക്ക് മാറ്റാൻ പറ്റൂലല്ലോ
കോളേജിന്റെ അവ്ടെങ്ങനെ വരുന്ണ്ട് പറഞപ്പൊ കാണിക്കണന്നുണ്ട്
ഇനിക്കും കാണിക്കണം ന്നൊക്കെണ്ട് ഈ കുരു ഒക്കെ പിംമ്പിൾസ് നല്ലോം ഇണ്ടാവണ്ണ്ണ്ട് ഇപ്പോ
ഈ കാരിലിപ്പോ
ഏഹ്
ഉം ചെയ്യലൊക്കെണ്ട് ഇതുവോ അത് ബോലെ ജനറ്റിക്കാണോന്നറീലല്ലോ അറിയില്ലല്ലോ
അതെന്താ പറയാ ഓരോ ടെയ് കാലാവസ്ഥ വരുമ്പഴും ചെലപ്പോങ്ങനെ ഇണ്ടാവല്ലോ
അതാണ് പിന്നെ കൊറേക്കെ മ്മളെ ഫുഡിന്റെ തെന്നെകാരം അതായത് ഈ ഷുഗർ ഓയിലൊ ക്കെ കൂടുതൽ യൂസ്യ്താല് പിംമ്പിൾസ് കൂടുതൽക്ക് വരും
ഇപ്പം പി മ്പ്ൾസാ ഇക്ക് എന്താന്നറിയോ ഇക്ക് ഇത്തിരി വെയിലട്ച്ചഴിഞ്ഞാ പക്ഷേ പെട്ടന്ന് ടാന് പെട്ടെന്ന് മൊഖ ഡള്ളായ പോലെ തോന്നും
അതെന്താന്നറിയോ ഇപ്പഴും അത അങ്ങനെന്നെ സൺസ്ക്രീനാന്നും യൂസ് ചെയ്യാരില്ലേനോ
ആഹ് ആഹ് പിന്നെ ങ്ങനെയ ട്ടാൻ സൺസ്ക്രീന് യൂസ് ചെയ്ണ കുട്ടി സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടന്റ്ണ് അന്റെ ഇത് നി ഇങ്ങക്കൊന്നും അതെറിയായ്ട്ടാണ്
ഞാൻ നോക്കും വാങ്ങാൻ നോക്കൂ പക്ഷെ എന്തന്നറിയോ നമ്മളിപ്പോ ഏത് സ്കിന്നായ്ച്ചിട്ട് നമ്മള് സ്ക് സൺസ്ക്രീന് വാങ്ങാ. ഇപ്പ ഇത് തേച്ച് കഴിഞ്ഞഴിഞ്ഞപ്പോ ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യാ?
ആഹ് ചെലത് ചെല സ്കിന്നിന് സ്യൂട്ട് ആവൂല. ആദ്യം നമ്മള് സ്കിൻ ടൈപ്പ് ഏതാ കണ്ടു പിടിക്കണം
എന്നെ ഒന്നില്ലങ്കി നോർമലോ അല്ലെങ്കി സെൻസിറ്റീവോ ആണ് അതാ പ്രശ്നം.
ച്ചിട്ട് കാര്യല്ല. നമ്മള സ്കി സ്കിന്നിന് സ്യൂട്ട് ആവണത് വാങ്ങണം.
അതെന്നേ, അതാ ഞാൻ ഡോക്ടറെ കാണിക്കണംന്ന് പറഞ്ഞേ.
അയിനൊന്നു
അല്ലെങ്കിലേ ഞാനാണിച്ചേ കണ്ണിക്കണ്ടൊക്കെ, ആഹ് കണ്ണിക്കണ്ടൊക്കെ വാരിത്തേക്കല്ലെ ഇങ്ങനെ?
ഒന്നുല്ല നമ്മള ഫേയ്സ് ജസ്റ്റ് ഒരു നോർമൽ ഫേയ്സ് വാഷ് കൊണ്ട് വാഷ് ചെയ്യാ. ന്നിട്ട് ഒര് ഒരു മണിക്കൂർ വെയിറ്റെയ്തിട്ട് ജസ്റ്റ് നമ്മള ഫേയ്സില് ഇങ്ങനെ ടിഷ്യു ഒട്ടിച്ച് നോക്ക അപ്പൊ നമ്മളെ നെറ്റിയിലും മൂക്കിലും താടിലും അങ്ങനെ മൂന്ന് സ്ഥലത്ത് മാത്രാണ് ഓയില് ഇള്ളതെങ്കി നമ്മൾത് കോമ്പിനേഷൻ സ്കിന്നാണ് അല്ല ഫേയ്സ് ഫുള്ള് ഓയിലാണ് ണെങ്കി നമ്മൾത് ഓയിലി സ്കിന്നാണ്. അതല്ല ഒന്നും ഓയില് ഒന്നുല്ല ടിഷ്യൂ പേപ്പർ ഒന്നും ഒട്ടി നിക്ക്ണില്ല എന്ന്ണ്ടെങ്കി നോർമല് ആക്കാരം പിന്നെ ഇങ്ങനെ സ്കിന്ന് വലിയണ പോലെ തോന്നാണെങ്കിൽ ഡ്രൈ ആക്കാരം. ഇജ്ജ് അതൊന്നു എന്തായാലും ശ്
ആഹ് ഞാൻ അങ്ങനെ നോക്കി പക്ഷെ എനിക്ക് അങ്ങട് ഒന്നും മനസ്സിലാവണില്ല. ഒന്നാമത് ഞാന് ഈ സ്കിന്നിനൊന്നും അത്ര ഇത് കൊടുക്കാത്ത കൊണ്ടാണോ എനിക്കറിയില്ല. ക്ക്‌ ഇതിനൊന്നും ഒരിതില്ല തോന്നാ.
ആഹ് നമ്മള് ആരോഗ്യക്കെ സൂക്ഷിക്കണ പോലെ തന്നെ സ്കിന്നും അയിന്റെ ഇതില് സൂക്ഷിക്കണം.
പക്ഷേ എനിക്ക് അതില്യാ ഞാൻ സൂക്ഷിക്കില്ല.
ആഹ് അതന്നെ അതാണ് അന്റെ പ്രശ്നം.
എനിക്ക് ഇതിന് കു പറിച്ച് കൂടുതല് വിവരൊന്നും ഇല്ല. എന്റെ ചേച്ചി ഇങ്ങനെ പറയും അവരിങ്ങനെ ഓരോന്ന് കൊണ്ടുവരുമ്പോ ഞാൻ വാരിത്തേക്കും അത്രേ എള്ളൂ.
അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊന്നും വാരി തേയ്ക്കാൻ പറ്റൂല. നമ്മള സ്കിന്ന് എന്താ ആവശ്യള്ളെ അത് തേക്കണം.
കഞ്ഞിക്കണ്ട് പറഞ്ഞ അങ്ങെനെല്ലെടി മൊയ്‌സു അയ്സെർ ഇല്ലേ അതെന്നെയൊള്ളു.
ആഹ് ഞമ്മളിപ്പോ പൊർത്തൊക്കെ പോവാ
പിന്നെ വീട്ട്ലിങ്ങെനെ ന്നോ
അഹ് ഫസ്റ്റ് ജസ്റ്റ് ഫേസ് വാഷെയ്യ ഇതി ഒരു ഫേസ് വാഷോണ്ട്. ന്നട്ട് മോയ്സ്ചുറയ്സറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാ. ഇതന്നെ മതി അല്ലാതെ മേക്കപ്പ് അങ്ങനൊന്നല്ല. സ്കിൻ കെയർ പർഞ്ഞാൽ നമ്മള് ജസ്റ്റ് ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീന്. അത്ര മതി കൂടുതെൽ ഓവർ പ്രൊഡക്ട്സ് ആയാലും പ്രശ്നാണ്.
ഞാനിത് വെരെ ഒറ്റ പ്രോഡക്ട്സ് വാങ്ങിട്ടില്ല സ്കിൻ കെയറിന്.
ഉം ന്നൽ കോളേജില് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ ഇൻക്ക് ഇതിന് കുർച്ച് വല്ല്യാ ഇതൊന്നും ഇണ്ടായില്ല പിന്നെ ഞാന് ഫസ്റ്റ് ഇയറിലൊക്കെന്നർഞ്ഞാൽ നല്ല ടാനിങ്ങ് ആണെങ്കിലും ഡാക്സ് സർക്ക്സൊക്കെ എപ്പഴും ആലോക്കും നാനെന്നെയാണോ ഇത്ന്ന് പിന്നെ ഞാന് ഫസ്റ്റ് ഇയർ ഒര് ലാസ്റ്റ് ഒക്കെ എത്തി സെക്കന്റ് ഇയർ ഒക്കെ ആവുമ്പോത്തിനും പിന്നെ സ്കിൻ കെയറൊക്ക ചെയ്യലൊട്ങ്ങി. പ്പന്റെ ഫേസൊക്കെ ഏകദേശ ആ ടാനൊക്കെ ഒന്ന് ഇതായി ഒന്ന് മെച്ചപ്പെട്ട് വന്നു. അതായെത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യല് തൊടങ്ങിയപ്പോ തന്നെ.
ഞാനും നോക്കും ചെയ്യണംന്ന് പറി പക്ഷെ മടിയാണ് ഇക്ക്യ് എന്താന്നറിയില്ല. ഒന്നിനുല്ല ഇതിന് മാത്രം മാണ്ടിയെത്.
ആഹ് പിന്നെ സ്ഥിരായിട്ട് ചെയ്യണം അല്ലാതെ ഒരു ദിവസം ചെയ്ത് പിന്നെ കുറേ ദിവസം അങ്ങനെ പിന്നെ എപ്പളെങ്കി ചെയ്യ അങ്ങനെ ചെയ്തിട്ട് കാര്യല്ല. കൺസിസ്റ്റൻസിയാണ് വേണ്ടെത് ഇതിലൊക്കെ.
ഉം. ഇപ്പ ഞാനില്ലേ ഒരു ജെല്ല് തേക്ക്ണ്ട് ആയുർവേദാണ്. അത് തേച്ച് യ്ഞ്ഞി. ട്ട് നോക്കുമ്പോ ഭയങ്കര രസണ് കണ്ണാടി നോക്കുമ്പോട്ടോ.
ഉം.
അഹ് എന്ത് എന്താ. ഈ ബ്ലാക്ക് ഇണ്ടല്ലോ ഞാ പറഞ്ഞില്ലേ. അത് പൂവും പറഞ്ഞിട്ടാണ് തേച്ച്. ആഹ് കൊ കൊറൊക്കെ പോയി തോന്നുന്നു പക്ഷെ ഇ വേറൊരു കണ്ണാടി ള്ളെ. കണ്ണാടി നോക്കി പ്പഴും അതുപോലെ തന്നെ ഇരിക്ക. ഇപ്പൊ കണ്ണാടിയുടെ പ്രശ്ന ആണോ എന്റെ കണ്ണ്ന്റെ പ്രശ്നാണോന്നാവൊ
ഇങ്ങൻത്തെതൊന്നും ട്രൈ ചെയ്തിട്ട് പോണില്ലന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അയിന് പറ്റണത് വാങ്ങണേ നല്ലത്.
ആതിന് മുന്നേ കാണിച്ചു ഡോക്ടറെ അപ്പൊ അവരൊരു മരുന്ന് എഴുതി തന്നു. ആഹ് മരുന്ന് ഞാന് കൊണ്ട് കാണിച്ചപ്പോ എവിടെയും കിട്ടാൻല്ല.
ഓഹ് ഓൺലൈനില് നോക്കിയോ.
ഓൺലൈനില് അപ്പൊ നോക്കിണ്ടായിരുന്നു പിന്നെ ഇൻക്യാ മര്ന്ന് എന്താന്ന് ഓർമല്യാ
ആഹ് ആഹ് ഞാൻ തുപോലെ എന്റെ ഡാർക്ക് സർക്കിൾസ് ഡോക്ടറിനെ കാണിച്ചിരുന്നു ങ്ങട്ട് ഡോക്ടർ ഒരു ഓയിൽമെൻറ്. തരു ചെയ്തു ന്നട്ട് അത് തേച്ചിട്ട് ഇതൊന്നും കുറവില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടറെ അന്നന്നെ പറഞ്ഞീനു. ഇത് നമ്മള് പൊറക്ക കുറവ് ടെൻഷന് അങ്ങനെ എന്തെേലും ഒക്കെ. ണ്ടായിട്ട് വന്ന ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലൊള്ള് പോവ അതല്ലാതെ ജെനറ്റിക്ക ആയിട്ട്. ള്ളതാണെങ്കി അഹ് പോവൂല അദ്യേ പർഞ്ണ് ക്ക് തോന്നുന്ന ജനറ്റിക്ക് ആണ് തോന്നുന്ന ന്റെമ്മാക്കും ചെറുതായിട്ട് ഇങ്ങനെ അവസ്ഥ. ക്ൾസൊക്കെണ്ട് അതായിരിക്കും ചിലപ്പോ ഈ ക്രീം തേച്ചിട്ട് പോവാതെ.
എന്തായാലും ഞാന് ദിവസം. തേക്കാറുണ്ട് എങ്ങാനും പോയാലോ വിചരിച്ചിട്ട്.
ഡാർക്നെസ് ഒന്നുല്ല. എത്ര വൈകി ഒറങ്ങിയാലും അതേ ഇക്കത് വരില്ല
ആഹ് എനിക്ക് എത്ര നേരത്തെ ഉറങ്ങിയാലും എത്ര. ഫോണില് നോക്കണത് കുറച്ചാലും എനിക്കുണ്ടാകും ഡാർക്ക് സർക്കിൾസ്.
അത് ചെലപ്പോ അത് ഓരോ സ്കിൻ ടൈപ്പിന്റെയും പ്രശ്നം.
അതന്നെ ജനറ്റിക്ക് ആണ് തോന്നുന്നു അതാണ് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ.
പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം.
വേറെ എന്താ അങ്ങനെ പോണു മെയിൻ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് ഇപ്പോ വിശേഷം. എന്താലും ഇജ്ജ് ഡോക്ടറെ കണ്ടിട്ട് അയിന് വേണ്ടത് എന്താച്ചാ ചെയ്യ്.
ആഹ് ഇയ്യ്ണ്ടോ വരുന്നുണ്ടോ കൂടെ. കാണിക്കാൻ ഡോക്ടറെ കാണിക്കണ്ടോ.
കണ്ട് ഞാൻ അയ്ന് എന്താ കാണിക്കാ എന്തിനാ കാണിക്കണെ
അവടെ
കുരു ഒക്കെ കൊറേ ണ്ടായിരുന്നു ഇപ്പൊ ആഹ് ഇപ്പോ കുറഞ്ക്ണു ഞാൻ അങ്ങനെ ഇതന്നെ ഞാൻ യൂട്യൂബിൽ കാണുന്ന എല്ലാ സാധനങ്ങളും. എല്ലാ സാധനങ്ങളും ഞാൻ മുഖത്ത് വാരി തേക്കും ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് പുറത്ത് പോകുമ്പോ മോയിസ്ചറൈസർ സൺസ്ക്രീം ഫേസ് വാഷ് കൊണ്ട് വാഷ് ചെയ്തിട്ട്. അത് മാത്രള്ളു യൂസ് ചെയ്യാറ് അതുകൊണ്ടായിരിക്കും ചിലപ്പോ കുരുയൊക്കെ പ്പൊ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോ.
ആഹ് ഇയ്യ് സ്ഥിരായിട്ട് ഒരു ഡോക്ടറെ കാണിക്കാ.
ആഹ് ഞാൻ മറ്റേ ഗവൺമെന്റില് അവിടത്തെ ഡോക്ടറെ കാണിക്കല്.
അവരെഴുതി തന്നതാണോ യൂസ് ചെയ്യണത്.
എന്ത്.
മോയിസ്ചറൈസർ ഒക്കെ.
ഏ അതൊക്കെ ഞാൻ എന്റെ സ്വന്തതിൽ യൂസ് ചെയ്യുന്നതാണ്. ഡോക്ടറെ ഡാക്ക് സർക്കിൾസ്ന് മാത്ര കാണിചെ ബാക്കിയുള്ളതൊക്കെ ഞമ്മക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഇത് ഇന്നെക്കൊണ്ട് പക്ഷൊന്നും ചെയ്യാൻ കഴില്ല കാരണം ഞാൻ കൊറേ ഹോം റെമഡീസ് ചെയ്തു നോക്കി പക്ഷേ ഒന്നും വർക്കാവനില്ല എന്നിട്ടാ ഡോക്ടറെ കാണിച്ചത്.
ങ്ങനെ വിചാരിക്കും ചെയ്യണം ചെയ്യണംന്ന് പക്ഷെ എനിക്ക് എന്നിട്ട അതിന്റെ എത്തനല്ല. കൊറേ തേക്കൂ മറ്റേ തേന് പഞ്ചസാര അതൊക്കെ ഉണ്ടാവല്ലോ?
ആഹ് ഹണി നല്ലത്. അതായത് നമ്മളസ്കിന്നിനന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനൊക്കെ പണി ഹെൽപ് ചെയ്യും.
ഉം അതി കൊറെ വീഡിയോല് കണ്ട് അതുകൊണ്ടയ്തതാ
അങ്ങനത്തെ നമ്മള് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് അതായത് തേന് കറ്റാർ വാഴന്റെ ജെല്ല് അതൊക്കെ നല്ലതാണ്. തൊക്കെ നമ്മളെ സ്കിന്ന് നല്ലങ്ങനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കറ്റാർ വായ
ഏയ് യവെറുതെങ്ങനെ തേക്കാണോ?
ആഹ് പക്ഷെ അതല്ല നമ്മള് ഈ നാ ച്ചുറൽ ആയിട്ടില്ലല്ലേ അതത് നമ്മള് ചെടിമന്ന് ഇടുന്നത് അങ്ങനത്തെ ആണെങ്കി ചെല ആളുകൾക്ക് ഇങ്ങനെ അലർജി പോലെ വരും. ഇനിക്ക അങ്ങനെ അത് അലർജിയണ് അപ്പൊ ഞാന് കടയിൽന്ന് വാങ്ങിയതാ യൂസ് ചെയ്യാറ്.
പിന്ന ഞാന് അന്ന് അതൊക്കെ കളഞ്ഞിട്ടില്ല മഞ്ഞ സാനം കളഞ്ഞിട്ട തേക്ക
ആഹ് മഞ്ഞ സാനം കളയാൻ പറ്റില്ല ആഹ് കളയണം അത് ചൊറിയും
ശരി ട്ടോ പിന്നെ വിളിക്യാ
ആഹ് ശരി